കേൾക്കാൻ പറ്റുന്നുണ്ടോ, ആ കേൾകാം കേൾകാം നമ്മടെ ഫസ്റ്റ് കോളേണല്ലേ, പരിപാടി ഇവിടെ നീ നല്ല മഴ നടക്കുവാണ്, അവിടെ മഴയുണ്ടോ
മഴ, അ കൊഴപ്പുല ഒന്നുടെ ഒറക്ക സംസാരികൊ
ആ സംസാരിക്. ആണോ അതു ഇവിടെ മഴടെ ആയിരിക്കും. റേഞ്ച് കുറവാണേ, അതായിരിക്കും. മം. ഇപ്പോ കേക്കാവോ
ആ കുഴപ്പല്യ
ആ ഇവിടെ നല്ല മഴയാ
കറണ്ടുപോയോ
കരണ്ട് പോയില്ല, കരണ്ട് ഇവിടെ ഉണ്ട്.
ആ ഇവടെയും രാവിലെ നല്ല മഴയുണ്ട്. രാവിലെ ഒന്ന് കരണ്ട് പോയിരുന്നു. പിന്നെ അങ്ങട് നിന്ന്
ക്കുണ്ട്.
അതൊന്നും പറ്റൂല.
ആണോ
മം
ഹ ഹ ഹ ആ ബെസ്റ്റ് ഹ് ഹ് അപ്പ ആ ചായ കുടിച്ചു. അപ്പ നമ്മക്ക് ഇന്നന്നെ നമ്മക്ക് ആ കുഞ്ഞിനെ കൊന്നതിനെ കുറിച്ച് സംസാരിച്ചാലോ.
അങ്ങനെത്തെ ഒന്നും പറ്റുല്ല
അതന്നെ അങ്ങനെ പറ്റും.
പറ്റോ, എക്കറിയില്ല
ഒരു ടോപികിനെ കുറിച്ച് സംസാരിക്കാ എന്ന് പറഞ്ഞെ.
ആ എന്നാ സംസാരിക്കാ
ആ എന്നാ വേറെ ടോപ്പിക്ക് പറ, എന്തേലും പറ നല്ലൊരു ബീഫ് കറി ഉണ്ടാകുന്നതിനെ കുറിച്ച് പറ.
ബീഫ് വേണ്ട ചിക്കൻ ആക്കാ
ചിക്കൻ പറ
ഇങ്ങള് അവിടെ അ ചിക്കൻ ആണ് ഇഷ്ടം ചിക്കന്റെ ഏറ്റവും ഇഷ്ടം കാലാണ് പീസ് കിട്ടിയ സൂപ്പറാ
ഫ്രൈ ഇഷ്ടമാണോ എനിക്ക് ഫ്രൈസ്റ്റാ
എനിക്കും അൽഫാംമ് സവായ ഷവർമ ചിക്കമ് അങ്ങനെയല്ല ചി
എനിക്ക് ചിക്കൻ ചുമ്മാ തന്നാൽ റീസ്
അ ഇക്ക് കറി വെക്കണേ കാറ്റിലും ഏറ്റമ് ഇഷ്ടം ചിക്കൻ പൊരിച്ച് കാണ്ട് ഞങ്ങക്ക
അ ഹ അടിപൊളി അല്ലേ മ് അതെ
മുളകുപൊടി കുരുമുളക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് തൈരും നഹു ഉപ്പും ഒക്കെ പാടെ കൂട്ടിക്കുഴച്ച് ത് വെച്ചാ അടിപൊളിയാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് തക്കാളി വലിയ ഉള്ളി ഒക്കെ സീടുന്നിട്ടു കൊ വഴറ്റികണ്ട് അയക്ക് പിഴിഞ്ഞാല് ഒര് റോസ്റ്റ് ആകും ചെയ്യും അവിടെ എങ്ങനെ ഉണ്ടാക്കല്
ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യും ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഫ്രൈ ചെയ്ത് ചിക്കൻ കറിയാണ് ഭയങ്കര ഇഷ്ടം
അപ്പം ഇരട്ടി പണിയില്ലേ അത്
ഇരട്ടി പണിയാ പക്ഷേ എന്നാലും ടെസ്റ്റ് കൂടുന്നു കൊണ്ട് ചിക്കൻ ആയതുകൊണ്ട് അതിനുവേണ്ടി മെനക്കെടും
അ
അ ആദ്യം തന്നെ ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അയിന്റെ മുളകുപൊടി കുറച്ച് ചിക്കൻ മസാലയും കുരുമുളക് പൊടി പിന്നെ അ ഉപ്പും ഒക്കെ ചേർത്ത് തൈരും പിന്നെ കുറച്ച് കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം അ അ അതുകൂടെ ഉണ്ടെങ്കിൽ അടിപൊളി അല്ലേ നല്ല ക്രിസ്പി ആയിട്ട് നിന്നോളും
അ നമ്മള് ഇടക്ക് ഉണ്ടാക്കുമ്പോ എണ്ണ ചൂടാവാതെ അറിയാതെ പറ്റി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ കാട്ട കോൺഫ്ലവർ പൊട്ടി ആ എണ്ണല് പിടിച്ച് കാണ്ട് പൊടി വേറെ കിട്ടും ചിക്കൻ വേറെ കിട്ടും അപ്പം ഞാൻ സ്വല്പം ചിന്താഗതി ന്നിട്ട് ഓർമയില്ലാതെ ആയ കറച്ചൂതായ ലെവൽക് അപ്പ ചൂടായിട്ട് ഇടുമ്പോളാണ് ച് ആ ടേസ്റ്റും ഫ്ലേവറും കിട്ടുള്ളൂ
കിട്ടുള്ളു ആ ആഹ് അടിപൊളിയല്ലേ ഗ്രേവി ഉണ്ടാകുന്നത് സവാള ച് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയിടും അതിടുമ്പോൾ നല്ല ടെസ്റ്റല്ലേ അതുംകൂടിഇട്ടാൽ ഇഞ്ചി വെളുത്തുള്ളി അതക്കെയിടും അതക്കെ ചതച്ചിടും പിന്നെ പച്ചമുളക് ഹലോ അ ആ അതെല്ലാം ചതച്ചിട്ടിട്ട് എണ്ണ ഒഴിച്ച് അത് വയട്ടും ആദ്യം തന്നെ വയട്ടി എടുത്തിട്ട് അതൊന്നു ചെറുതായിട്ട് വാഴണ്ടുവന്ന് കഴിയുമ്പഴേത്തേക്ക് അതിന്റത്തോട് തക്കാളി ഇടും തക്കാളിയും ഉപ്പും ക്കെ ഇട്ട് നന്നായിട്ട് വഴണ്ട് വന്ന് കൊറച്ച് കാഷ്യു ഉണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ പേസ്റ്റ് ആക്കി ഇതിലൊട്ടൊഴിക്കും അത് നല്ല ടേസ്റ്റാ
ചിക്കന്റെ ഒരുതരം പച്ച കറി ഇണ്ടല്ലോ ചിക്കൻ എന്താ പറയിന്നെ ചിക്കൻ കുറുമ ആ അതിലൊക്കെ ഈഏ അ രണ്ടി പരിപ്പാണല്ലോ അതും ബദാമും ഒക്കെ ഇണ്ടെങ്കിൽ സെറ്റ് ആണ് നിങ്ങളിതിന് തക്കാളി സോസൊക്കെ ഇടുവോ
ചെലപ്പ ഇടും ഇവിടെ വീട്ടിലങ്ങനെ ആർക്കും തക്കാളി സോസ് ഇടുന്ന ഇഷ്ടല്ല കുഞ്ഞിന് ഇഷ്ടമാണ് എനിക്കങ്ങനെ ആ കുഴപ്പമില്ല എനിക്കും ഇഷ്ടാണ് പക്ഷേ വീട്ടിൽ ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടം അല്ലാത്തതുകൊണ്ട് ചെലപ്പം മാത്രവേ ഇടത്തുള്ളൂ
അതല്ല ഷുഗർ ഇണ്ടാക്കണ സംഭവമാണ്
അതെ അതെ അതെ സമയം നോക്കുന്നുണ്ടോ
ആ ആ ആ ആ നോക്കണ്ട് നോക്കണ്ട് മറ്റേ ആ ഇവിടെ തക്കാളി സോസു ഇടും പക്ഷെ അതിനൊരു പരിധി ഉണ്ട് ഒന്നാമത് അത് അമ്മൾ ചെറക്കണ്ട തക്കാളി മാത്രമാണ് അതിൽള്ളത് ചേറ്റവും കൂടുലതലുള്ളത് പഞ്ചസാരയാണ് അത് അ വല്ലാണ്ട് ഇടൂല്ല പക്ഷെ മുട്ട പെപ്സും
ആ പപ്സൊക്കെ വീട്ടിലൊണ്ടാക്കാറുണ്ടോ
ഇല്ല ഇല്ല പപ്സൊക്ക നമ്മള് പൊറത്ത് പോകുമ്പോ കഴിക്കാന്നല്ലാതെ അതൊക്കെ ചൂടോടെ തന്നെ കഴിക്കണം ഇതിണ്ടാക്കാന് ഓവണ് വേണം നമുക്ക് ഇണ്ടാക്കാം ഞാൻ ഇണ്ടാക്കില്ല നമ്മടെ സമൂസ ഷീറ്റില്ലേ സമൂസ ഷീറ്റില് ഇണ്ടാക്കും അത് നമ്മള് പൊരിച്ചെടുക്ക ചെയ്യാ അതും കുറച്ച് ടഫ്ങ്ങനെ ഉള്ളിക്ക് എണ്ണകേറാ രൂപത്തിൽ നമ്മള് ആ ഷീറ്റ് മറക്കണം വൃത്തിയിലോ മൈത കൊണ്ട് ഒട്ടിക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് വൃത്തി കിട്ടുക അല്ലാത്തെ നമ്മള് തോന്നിയപോലുണ്ടോക്കുമ്പോ ഉള്ളക്ക് എണ്ണ കേറി കഴിഞ്ഞാൽ പിന്നെ അത് ടേയ്സ് ണ്ടാവില്ല അത് ഞാൻ ഉണ്ടാക്കുമ്പോ എന്താട്ട ഒരു ഉള്ളി മാത്രേ ഉപയോഗിക്കുള്ളൂ ഉള്ളി എണ്ണയിൽട്ട് ഒന്ന് വാട്ടും പിന്നെ മുട്ട പുഴുങ്ങി വെക്കുംത് ചെറിയ കഷ്ണം ആക്കി വെക്കും ആത് ഒരു ഷീറ്റ് നേരക്ക് വെക്കും അതിന്റെ നടുവൽ പക്ഷി ആ പശാന്ന് മൈദ തേച്ച്ക്കാണ്ട് ഒന്നുകൂടി ഷീ ഒന്നുകൂടി ഷീറ്റ് നടുകൂടി വെക്ക നമ്മളീ കുരിശ് പോലെ ഷീറ്റ് വെക്ക ചെയ്യാ നടൂൽ നമ്മള് മസാല വെച്ചട്ട് അതിന്റെ മേലെ
ആ പക്ഷെ വീട്ടില് ഉണ്ടാകുന്ന പഫ്സാ ടേസ് ടേസ്റ്റ് കൂടുതൽ
അതെ ഇത് നിങ്ങള്
അതെ അതെ മൈദേ കൊണ്ട് നമ്മള് ആദ്യം മൈ ദ ഓവൺ അല്ലെടാ മറ്റേ എയർ ഫെയർ എയർ ഫ്രയർ ഇല്ലേ അതിലുണ്ടാക്കുവാണേ നല്ല ടേസ്റ്റാ
സമ്മാനം കിട്ടിയതാ പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കിക്കെണ്ടന്ന് ആർ എന്തും തിരിഞ്ഞിട്ടില്ല അതൊക്ക മെനക്കെട്ട പണിയായ ഇത് വല്ലാണ്ട ആരോ പക്ഷേ അയിൽ നമ്മള് എണ്ണ തേക്കാതെ അല്ലെ ഉപയോഗിക്കലൊക്കെ
ആ എണ്ണ തേക്കണ്ട എണ്ണ തേക്കണ്ട മറ്റേ ഈ ഫോയിൽ പേ ഫോയിൽ അങ്ങനെ ഒരു പേപ്പർ ഉണ്ട് അത് വാങ്ങിച്ച് ആ ജസ്റ്റ്‌ ഞാൻ മൊട്ടയാണ് തേച്ച് കൊടുക്കുന്നെ മൊട്ട മൊട്ട മൊ മുട്ട പൊട്ടിച്ചിട്ട് അതിലിങ്ങനെ ബ്രഷ് ബ്രഷും കൊണ്ട് തേച്ച് കൊടുക്കും
ആ നമ്മള് ആ ദേ എണ്ണ തേക്ക്ണ സാധനം കൊണ്ട് അല്ലെ ചെലർ ബട്ടർ പേപ്പർ വെക്ക്ണ കാണാ അയിൽ ഇങ്ങള് ഉപയോഗിക്കുന്നത് മൈദ മൈദോണ്ടാണോ സമൂസ ഷീറ്റോണ്ടെന്നേ
ആ അതെ അതെ മൈദയും കൊണ്ട് ഉണ്ടാക്കും അല്ലാണ്ട് സമൂസ ഷീറ്റും കൊണ്ടും ഉണ്ടാക്കാറുണ്ട്
മൈദോണ്ട് എങ്ങനെ ഇണ്ടാക്കലപ്പോ
മൈദ മൈ മൈദാ നമ്മള് മിക്സിയിൽ ആണോ കൊഴച്ചെടുക്കുന്നെ മറ്റേ മിക്സി ഇല്ലേ സുജാതേടെ
ആ അയിലിപ്പോ എല്ലാതും വര്ണ് ണ്ട് ഇവിടെ സുജാതന്നെ ആണ് പക്ഷെ പയേത് ആണ് അയിൽ മറ്റെ എന്തോക്കെക്കെ മിക്സ്‌ സംഭവങ്ങൾ ഉണ്ടെന്ന് കണ്ടീന്നോ
ആ ആ പുതിയ മോഡൽ മിക്സി ഒരെണ്ണം വാങ്ങിയാർന്നു അപ്പൊ ആ മിക്സിയിൽ ആണ് നമ്മള് മാവും കൊയച്ചെടുക്കുന്നത് അപ്പൊ നമ്മള് അതിന്റെകത്ത് തന്നെ ബ്ലൈഡ് കൊറേ ഉണ്ട് മാറ്റി മാറ്റി ഇടാനായിട്ട് അതായത് വെജിറ്റബിൾ കട്ട്‌ ചെയ്യാനും അതിനും ഇതിനും ഒക്കെ ഒരു പാട് ബ്ലേഡ് ഉണ്ട് അയ്റ്റകത്ത് അതെല്ല നമ്മൾ മാറ്റി മാറ്റി ഇട്ട് മാവ് കൊയക്കുന്ന ആ ഒരു ജാറിലിട്ട് മാവ് കറക്റ്റ് പാവത്തിന് കൊയച്ചെടുക്കാൻ പറ്റും
തട്ടില്ല ഓവർ കട്ടിം പാടില്ല എന്നാ കട്ടി കൊറയാനും പാടില്ല
അതെ ആദ്യം ക്കെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് പിന്നെ ശെരിയായി വന്നിട്ടുണ്ട്
ആ അത് നമ്മക്ക് ടച്ച്‌ കിട്ടണം അതെങ്ങനെ ചെയ്യണ്ടിന്നുള്ള ടച്ച്‌ കിട്ടിയ നമ്മക്ക് ഓക്കേ ആകും
അതെ നമ്മള് അതെ ചെയ്തു നോക്കുമ്പോ അറിയാലോ അതെ അതെ അതെ
ണ്ട് എല്ലാർക്കു എങ്ങനെ ഒരാൾക്ക് ഒര് പീസ് അങ്ങനെണോ
ആ എല്ലാർക്കും ഓരോരോ പപ്സ് കറക്റ്റ്ന്ണ്ടാകും
ൻ അതെ നക്കൊള്ളു ഇപ്പം കപ്സ്ന് നല്ല വെല കൂടീണ് ഇരുപതഞ്ച് ഉർപയ്ക്ണ് മറ്റേലൈമും പപ്സും കൂടി ആകെ ഇരുപതഞ്ച്ർപണ്ടാ ന്നെള്ളു അപ്പ തോന്നു ഒരു മുട്ട വാങ്ങീട്ട് ഞമ്മക്കന്നെണ്ടാക്ക ഒരു ഉള്ളി മു ട്ട ഇങ്ങങ്കില് നമ്മക്കെന്നെ ണ്ടാകാന്ന് തോന്നും പോറാ
ത് എളുപ്പുവാ ആ നമ്മടെ ആവശ്യത്തിന് ക ചെയ്യാം അതെ ചായക്ക് ഇവിടെ ഇന്ന് ചക്ക വേവി ച്ചതും ബീഫ് കറിയും
അവ് സെറ്റാണ ല്ലേ
സെറ്റ് ആണ് അവിടെ മ് എന്താ ഫുഡ്ന്ന് ഇവിടെ ഇന്ന് ദോഷിം ഗ്രീൻ പീസ് കടല ല്ലേ അ ആ ക ആ ആ
ക്കാനെക്കെ നമ്മക്ക് എളുപ്പം ദോശേണ് എടക്ക് പത്തിരി ണ്ടാക്കും എടക്ക് പൂരിണ്ടാക്കും എടക്ക് പുട്ട് ണ്ടാക്കും അങ്ങനെ നമ്മള് ടൈമിങ്ങാ നമ്മള് നേരത്തെ അട്ക്കളേ ക്ക് എറങ്ങിയാല് ന്തേലൊക്കെ വലുതായിട്ട്ണ്ടാക്കും നേരം വൈകീണ്ട് നമ്മള് കിച്ചൺ ക്ക് കേറാ അട്കളേക്ക് വരാ താ ണക്കി നമ്മള് എള്പ്പപണി പ്പം ദോശ ന്നെ വൈകൊള്ളു അത് മറ്റേ പുളി ദോശന്നും അല്ല നമ്മള് അരി പൊടി അരച്ച് ന്താണേ കലക്കി പാരു ലൊ
ആ അങ്ങനത്തെ യാലെ നമ്മള് ഇവടെ ആ ഇവടെ ദോശ ഉണ്ടാകുന്നന്ന് പറഞ്ഞിട്ടുണ്ടേ പ ച്ചരി വെള്ളത്തിൽ തലേ ദീസം ഇട്ട് ട്ട് അത് അരച്ച്
ഉലുവാ ഉഴുന്ന് അതെക്കെ ല്ലേ അത്ണ്ടാക്കൂം അത് വല്ലാണ്ട് ആകൂ ഈ പുളിയുള്ള കാരണം ആർക്കും പറ്റൂലാ വല്ല പ്പോയും ണ്ടാകുപ്പോമസാല ണ്ടാക്കിക് ണ്ട് മസാല ദോശ മ്മൾ ണ്ടാകും നമ്മളെ അരി പൊടില്ലേ
അരി പൊടി
ആ അരി പൊടി നമ്മള് പ്പം വടെപ്പം ആൾക്ക് അൻ സരിച്ച് കാണ്ട് രണ്ട് ക്ലാസ് മൂന്ന് ക്ലാസ്‌ ഇട്ക്കാ എത്ര ആൾക്കാരാ ഉള്ളത് അവർക്ക്നുസരിച്ചകാണ്ട് ഗ്ലാസിന്റെ അളവ് മാറ്റും ഒരു നാഴി രണ്ട് നാഴി എടുത്ത്ട്ട് ആയിക്ക് പാകത്തെ ഉപ്പ് ഇട്ട്കാണ്ട് കുറച്ചു വെള്ളം പാരും ന്നട്ട് നല്ലോണം കൊഴക്കും കോഴക്കുമ്പളാണ് ഈ അപ്പത്തിന് സോഫ്റ്റ്‌ കിട്ടോളൂ അത് നല്ലോണം കൊഴച്ചിക്കാണ്ട് പാകത്തിന് വെള്ളം പ്പാര ഒരു ലൂസ് പരിവാവണം ന്നട്ട് ഒരു അത് നമ്മൾ ചെറിയ ചട്ടിണ്ട് അയിനായിട്ട് പരുന്നെ ചട്ടിണ്ട് അത് മലപ്പുറക്കരുടെ സ്പെഷൽ സാധനം ആണ് മലപ്പുറത്തും ക കാസർഗോഡ് ഒക്കെ ഉണ്ട് സാധനം സംഭവം രസാണ് നമ്മക്ക് എളുപ്പാണ് ആല്ലല്ല അത് അത് കാട്ടിയിലല്ലേ ഇത് നൈസായിട്ട് ചുടുന്ന ദോശ അപ്പളേ നമ്മളെ വയറ്റിൽക്ക് എത്തുള്ളു അത്രക്കും നൈസ് ആയിട്ടാണ് ഉണ്ടാക്ക പിന്നെ നമ്മൾ ആണെങ്കിൽ പച്ചരി അരച്ച് കാണ്ട് അത് ദോശ ഉണ്ടാക്ക അത് ഇതേപോലെ വെള്ളം നല്ലോം കൂട്ടി കാണ്ട് ഇതേ ചട്ടിലെന്നെ
ഇവിടുള്ള ദോശ ഇവിടുന്നു പറഞ്ഞിട്ടുണ്ടങ്കിൽ പിന്നെ ഒരാളെ എറിഞ്ഞിട്ടുണ്ടങ്കിൽ അയാളുടെ ആ ഒരു ഫാഗം മോഴച്ചു വരും അമ്മാതിരി കട്ടി ദോശയാണ് ആ ഓക്കേ